ഹലോ ഹലോ
പറയണ് കേൾക്ണ്ടോ?
ആഹ് കേൾക്ക്‌ണ്ട്
അഹ്
ഹലോ
അ അ ആഹ് പറയണ് കേൾക്ക്‌ണ്ട്. ഞാൻ പറയണ് കേൾക്ക്ണില്ലേ
ആഹ് ണ്ട്
നിങ്ങള് ഇതുവരെ ഏതെലും ബിസിനസ് ചെയ്തിട്ട്ണ്ടോ? എന്താണ് ബിസിനസിനെ കുറിച്ചിട്ട് ഇങ്ങളൊരു അഭിപ്രായം
ബിസിനസ്സ് ചെയ്തിട്ടുണ്ടോച്ചാ ചെറ്തായിട്ടൊക്കെരു സംരംഭങ്ങളിലൊക്കെ പങ്കെട്ത്തിട്ട്ണ്ട്. ബിസിനസ്സ് ഓൺലൈലായിട്ടും ഓഫ്‌ലൈനായിട്ടും നല്ലതാണ്.
സ് പ്പ കൊറേ പ്ലാറ്റ്ഫോമുകള്ണ്ടല്ലോ ഓൺലൈൻ ഓഫ്‌ലൈനൊക്കായിട്ട്
അതെ അതെ ഓഫ്‌ലൈനായിട്ട്ല്ലെ പരിപാടികള് ഒരുപാട് ഞങ്ങളെ അട്ത്തൊക്കെ സംരംഭങ്ങൾ നടക്ണ് ണ്ട് കവറ് കവർ പേക്കിങ്.
ആഹ് അത് വീട്ടിലിരിക്ക്ണെ ആൾക്കാർക്കൊക്കെ നല്ലതാണ്. വീട്ടമ്മമാർക്കൊക്കെ
മ്പനി മുഖാന്തരം ആഹ് ഒരു ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഒരു കമ്പനിൽ നിന്ന് കുറച്ച് ഓർഡറുകൾ തന്നിട്ട് ഓരോരോ പ്രൊഡക്ടിന്റെ കവറുകൾ
ഉം
ആ പാക്കിങ് പേക്കിങ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഒരു അത്ര ദിവസത്തിനുള്ള കുറച്ച് കവറുകൾ അവർ തരും അപ്പൊ ഞമ്മള് മാക്സിമം എത്ര കവറാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണത് അത് പേപ്പർ കവറും ഉണ്ട് മറ്റേ കവറും ഉണ്ട്
എങ്ങനെ
പേപ്പറിന്റെ കവറ് നമ്മളിപ്പോ ചെരുപ്പി അതേ അതേ അങ്ങനെ കേക്കിന്റെകവറോക്കെ ഇപ്പം അധികം പ്ലാസ്റ്റിക് ഒക്കെ നിരോധി അതിനായിട്ട് ഇപ്പോ കവറൊക്കെ
ആഹ് ആഹ് അതെ ബോക്സ് ടൈപ്പിലൈറ്റ് വരുന്നുണ്ട്.
ആഹ് ആഹ് ഒരുപാട് ഇപ്പൊ ഡ്രസ്സ് അടക്കം പേപ്പർ കവറിലാ വരുനേ -
ഉം ഉം
ഉം നല്ല നല്ല ബലല്ല സൈസ് കവറിങ് ആണ് നമ്മളെ പരിസ്ഥിതിക്കും നല്ലതാണ്. പേപ്പർ കവറെ - അപ്പൊ ഒരു കൂട്ടം സ്ത്രീകള്
അഹ്
എല്ല കൂടി ആലോചിച്ചിട്ടു ഒരു പരിപാടിയാണ്. അതിന് നമ്മൾ ഇത്ര കവർ ചെയ്താൽ ഇത്ര ക്യാഷ് അങ്ങനെയാണ് അതിന്റേത് അങ്ങനെ ആ കമ്പനി ആ അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ പിന്നെ മുഠായികളു പാക്കിങ് നമ്മള് ഉം മുട്ടായി
ക്കറിഷോപ്പിംഗ് എല്ലാം മ ത്തത്
ആഹ് ബേക്കറിക്കൊക്കെ കൊണ്ടുപോകാന് മുട്ടായി ഇത്ര ഒരു പെട്ടിൽ ഇത്ര മുട്ടായി കവർ ചെയ്തിട്ട്
ആഹ് ആഹ് പാക്കിങ് ചെയ്തിട്ട് വീട്ടീന്ന് കൊണ്ടുപോവല്ലെ ആഹ് നല്ലൊരു ബിസിനസാണ് നല്ലെ എവിടെ ആണത്
ആ അവരെ നമുക്ക് എത്തിച്ചു തരും മിഠായും ആഹ് ആഹ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞമ്മക്ക് വീട്ടക്കെ അവര് എത്തിച്ച് തരും
ആ ചെറിയറിയ എർണിങ്സ് ഇല്ല ഒരു മാർഗം ഉം
കുറ ഒരുപാട് ചെയ്യുപ്പോൾ ഞമ്മുക്ക് നല്ലൊരു സെൽഫ് ആയിട്ടില്ല ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഉം പിന്നെ ഞമുക്ക് ഇതുപോലെ കുടുംബ ഇതിന്റക്കെ കുടുംബങ്ങളായിട്ട് ഇങ്ങനെ മുളക് മഞ്ഞള് മല്ലി അങ്ങനെ ഹോം മെയ്ഡ് ആയി ട്ട് ഒക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരുപാട് ഉ കിലോ കണക്കിന് അങ്ങനെ വാങ്ങി ട്ട് നമ്മള് ഫ്ര അ ഫ്രഷായിട്ട് ഞമ്മള് കഴുകി നമ്മള് ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആളുകള് നമ്മള്ച്ച്
ആ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആവുമ്പോ
ആ ഇവര്ച്ചാ നമ്മൾ ചെയ്യണത് അവര് കാണും അപ്പ അവര്ക്കന്നെ ഞമ്മളെലെ വിഷ് ശ്വാസം ഉണ്ടാവും. ഓര് നല്ല ആഹ്‌ നല്ല ത്തിയായിട്ട് ചെയ്യ്ണ് ണ്ട് നമ്മളെല്ലാം ഓപ്പൺ ആയിട്ടായിരിക്കും ചെയ്യാ.
ആണ്. അതെ അങ്ങനത്തൊക്കെ നല്ല ബിസ്നസ് നല്ലോം മെച്ചപ്പെടാൻ നല്ല
ആ ആഹ് നിങ്ങളെന്തെലും ചെയ്തിട്ട്ണ്ടോ അങ്ങനെ ബിസിനസ്സായിട്ട്?
ഇല്ല അഞാൻ ഓൺലൈനിൽ ഇങ്ങനെ തൊടങ്ങണംന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഏഹ് വുമൺസിന് വേണ്ടി ട്ടില്ല എല്ലാതും ഏഹ് കോസ്റ്റ്യൂമ് അതുപോലെ ഫാൻസി ഓർണമെൻസ്, ആ ഒരു വെബ്സൈറ്റ് ക്രിയേ റ്റിയാ ഇന്നട്ട് അതില് വേണ്ട എല്ലാ സാധനങ്ങളും ഇതാക്ക ഒര് സ്ത്രീക്ക് എന്താ വേണ്ട്ച്ചാ അങ്ങനെ എല്ലാതും അയ്‌ലിണ്ടാക്ക ഏഹ് കോസ്റ്റ്യൂമ് വീട്ട ള്ളതും പൈജാമ അതുപോലെ എത്നിക് വിയർ വെസ്റ്റേൺ വിയർ ഇ അങ്ങനെ എല്ലാതും അയ്ല് ഇൻക്ലൂഡ്
അപ്പൊ ഒരു എല്ലാതൊരിതിന്നമ്മക് തെരഞ്ഞെടു ക്ക പർ പർ വേറെ വേറെ വേറെ വെബ്സൈറ്റ് നോക്കാതെ
ഇല്ല ഇല്ല നമക്ക് ടൈം കൺസ്യൂം ചെയ്യാം നമുക്ക് പുറത്ത് പോയി എടുക്കണേലും നല്ല ന്നല്ലത് വീട്ടിലിരുന്നിട്ട് എന്നെ എല്ലാതും സെലക്റ്റെയ്യാന് ചൂസ് ചെയ്യാനും ഒക്കെ എല്ലാതുആയിട്ട് ആ കസ്റ്റമൈസ്ടാണ് ഇപ്പോ ഓരോ ഏഹ് കസ്റ്റമറ് നമ്മളോട് എന്താ വേണ്ടന്ന് പറയുന്നുണ്ടെങ്കില് അയ്നനുസരിച്ച് ചെയ്തൊട് കാനും അങ്ങനെയൊക്കെ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഇണ്ടാക്കണന്നുണ്ട് അതുപോലെ ഓർണമെന്റ്സ് വുമൻസിന് വേണ്ടിയിട്ടുള്ള ആ അതൊണ്ട് റെന്റിന്റെ ബിസിനസ് അങ്ങെനെ എല്ലാതും റെ അതിന് വേണമെങ്കിൽ റെന്റ്
ഉം റെന്റിനപ്പ ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ് റെന്റ് ഇപ്പൊ മെയിനയിട്ട് റെന്റന്നെ നൽ ഉം നല്ല പരിപാടിയാണ് ഇപ്പൊ ഒരുപാട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് ആണത്
അതെ ഏറ്റവും നല്ല ൺ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഡ്രസ്സിങ്ങ് ഡ്രെസ്ന്റേതും അത് പോലെ ആക്‌സാസറീസ് ബോയ്സിന്റെ ആണെങ്കില് ഷൂ അങ്ങനത്തെലെക്കെ ഷൂവിന്റെ ഒക്കെ ഓരോ പേജ് സ്റ്റാർട്ട് ചെയ്യാണ് വെ ഉണ്ടെങ്കിൽ നല്ലതാണ്
ഉം
സോഫ്റ്റ്വെയർ ആഹ് ഇതുണ്ടാവല്ലേ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പബ്ലിക് ആക്ക ന്നെ അമ്മക്ക് അതിന്റെ ങ് പൊർ ത്തൊരു ഷോപ്പ് ഇടണ്ട ഷോറൂം ഇടണ്ടയിന്റെ കാട്ടിലില് ലാഭാണ് നമക്ക് ഇങ്ങനെ നോക്കിയാ മതി പർച്ചേസെയ്യാനും
അതെ അതെ ഷോറൂം ആകുമ്പോ തന്നെ ഷോറൂമിന തന്നെ നല്ലൊരു റെന്റ് വര്ണ്ണ്ട്
ആ നമ്മള് ജെനുവിൻ ആയി നക്കണ ക കസ്റ്റമേഴ്സിനെ നമ്മ അട്രക്ടെയ്യുന്ന രീതിയില് നമ്മള് പെർഫോം ചെയ്യണം അങ്ങനെ ക്വാളി ആ ക്വാളിറ്റി പ്രൊഡക്റ്റ്-
ആ ഉ
ല്ല നമ്മള് കൊടുക്കണ പൈസിന അനുസരിച്ചിട്ടില്ല- ക്വാളിറ്റി വേണം അതുപോലെ- പിന്നെ ഓൺലൈനാകുമ്പോ കൊറെേ ഡീമെറിറ്റ്സും ഉണ്ടാകും ഓ കസ്റ്റമഴ്സിനെ മെറ്റി- പ്രശ്നങ്ങളും അതുപോലെ-
അതാണ് അത് നല്ല ശ്രദ്ധിക്കണം ഉം
അപ്പ നമ്മൾ ചെയ്യണ നല്ല വൃത്തിക്കായിട്ട് തന്നെ ചെയ്യാണ്
ഉം ഉം നമുക്ക് നല്ല ഉറപ്പ് വേണം നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളി- ണ്ട്ന്നുള്ളത്- അപ്പൊ നമ്മളില് നമുക്ക് കസ്റ്റമർക്ക ഒരു വിശ്വാ- വിശ്വാസം ഉണ്ടാവും പിന്നെയും പിന്നെയ പിന്നെ ചാൻസുകള അവസരങ്ങളും കിട്ടും
ആഹ ആഹ
നല്ല പ്രൈസ്-
അതെ അഫോർഡബിൾ ആണ്- ഇ എല്ലാർക്കും വേണ്ടത് അഫോർഡബിൾ പ്രൈസില് നല്ല ക്വാണ്ടിറ്റി സാധനം കിട്ടും അവിടെ ഉള്ളൂ ഇപ്പ എല്ലാർക്കുംഉം അതെ കൂടുതൽ ഓൺലൈന ആയിട്ട് ക ഡ്ര- അത് തന്നെയാണ് മ മ മത്സരാണ് ഫുള് മാർക്കറ്റിങ്ങില് കളിച്ചോൊണ്ടിരിക് ക്കണതാണ്
ഉം അതെ
രീതിയിലാണല്ലോപ്പൊ നടക്കണത്
ഉ ഒരുപാടുണ്ട് ആപ്പുകള് ഉ ചില ചിലതിൽ ഞമ്മളൊന്നുപ്പ് ശരിയാവണില്ല ചില പേജുകളെ
നമ്മളെ പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ ഫേക്ക് ആക്കി ഉണ്ടാക്കണലു ഉണ്ട് അത- നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മക്കായിരിക്കും വരിയാ അതിന്റെ പ്രശ്നങ്ങള് അപ്പൊ ബിസിനസ് തുടങ്ങുമ്പോ നമ്മൾ ഒരുപാട് ആഹ ഒരുപാട് കാര്യങ്ങൾ നോക്കണം ഒരുപാട് ഫേക്ക് പേജുകള് നടക്കും നമ്മുടെ അഡ്രസ- നമ്മളെ കാര്യങ്ങളൾ വെിച്ചിട്ട് പിന്നെ അതിന്റെ ആ ചുമതലയും കാര്യങ്ങളും വെര അമ്മക്കായിരിക്കും
ഉം ഉം
അങ്ങനെ അതൊക്കെ നോക്കണം ശ്രദ്ധിക്കണം ഓൺലൈൻ ആകുമ്പോ ഓ ഓ ഓഫ് ലൈനില്നോ നോക്കുമ്പോ ഓൺലൈൻ നെന്നെണ് നല്ലത് പക്ഷെ ഓൺലൈൻ തെ ഓരോകാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് ഓഫ്‌ലൈനായിരിക്കും മെച്ചം. ഓഫ് ലൈൻ ഒന്നൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഷോറൂമിനും അതുപോലെ വേറിം ഒരുപാട് കാര്യങ്ങൾക്ക്
ഉം ഉം ഉഷാറായാല് നല്ല സാധനങ്ങൾ അറക്കൂതാവും ചെയ്യാ നമ്മുക്കൊരു വിശ്വാസം വന്നാല്
ആഹ് സക്സസായ നല്ല കാര്യാണ് നെറ്റ് ഒൺ ചെയ്യാൻ പറ്റിയൊരു മാർഗം ബിസിന തന്നെണ്. പഠിച്ച് ജോല്യായ ഇലേക്കാളിലും നല്ലത് ബിസിനസെയ്തിട്ട്
ഉം ഉം ഉം അഅ് ശെ അതറിയണം.
അതെ ബിസിനസ് ചെയാൻ ലെ വഴി
ഉം ഉം അതിന് വര്ന്നെ ബുദ്ധിമുട്ടുകൾ വര്ന്നെ തടസ്സങ്ങള് എല്ലാം നേരിടാൻ കഴിയണം. ഫെയ്ക്കായിട്ടൊക്കെ വര്ന്ന പ്രശ് ഞങ്ങളൊക്കെ
ഉം അഅ് ണ്ടല്ലോ ഒരുപാട് വീട്ടിലിരിക്ക്ണോലെന്നെ ഒരുപാട്ണ്ടല്ലോ മെഹന്ദി
ആഹ് ആഹ് ശെരിയാണ് ഉം ഉം
ക്കിട്ട് സെയിലെയ്യാലൊ.
ഉം ഉം അത് നല്ലതാണ് കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിലുണ്ടാ അങ്ങനാകുമ്പം കെമിക്കലും ഒന്നും ഉണ്ടാവില്ല നല്ല സാധനം ആയിരിക്കും അത് അതിന് ഞമ്മക്ക് ഒരു വിശ്വാസം വരണം-
ഉം കസ്റ്റമേഴ്സ് നമ്മൾഉണ്ടാക്കി കൊടുക്കണം നമ്മളെ പ്രൊഡക്ട്- ട് നമ്മള് ഇതാക്കാൻ പാടില്ല നമ്മൾ നല്ല രീതിയിയില്-
ഉം ഉം ഉം ഒരു വട്ട ഒരു പ്രാവശ്യം ഉണ്ടാക്കി വിജയിച്ചാ പിന്നെ അത് വിജയി ക്കും ബിസ്സ്നസ്-
ഉം അത് ശരിയാണ്-
അത് എങ്ങനെ ഇറക്കണം അതിനനുസരിച്ചിട്ടാണ്-
ഉം ഉം
ബാക്കിയെല്ലാം ഫസ്റ്റന്നെ ഫെയിൽ ആയൽ പിന്നെ രക്ഷയില്ല പലപ്പോയും നമ്മള് എന്ത് പ്രോഡക്റ്റ് അറക്കണ നമ്മള് ഫസ്റ്റ് ഇറക്കുമ്പോ നമ്മാ നന്നായിട്ട് ശ്രദ്ധിക്കണം അതെഞ്ഞി എല്ലാതാണ് ഉം ഓഫ് ലൈനാട്ടാണെങ്കിലും ഓൺലൈൻ ലായിട്ടാണെങ്കിലും ഓഫ് ലൈൻലും ഒണ്ട് പറ്റിക്കലൊക്കെ നടക്ക് ക്കണ് ണ്ട്
ആഹ് അതെ സത്യസന്ധത വാണ എന്ത് ശ് ചെയ്യാണെങ്കിലും
കടകളിലൊക്കെ ഒരുപാട് ഒരു കടന്റെ അപ്രത്ത അപ്രത്ത കട അഹ് കൊറ്ച്ചൂടി മാറ്റണ്ടാവും. സെയിം സാധനായിരിക്കും.
ഉം ഉം
ഒലരസ് ത്തിരല്ലല്ലോ ഒരു സാധനത്തിന് സ്ഥിരം വെലല്ല
മുന്നിക്ക് മുന്നിക്ക് പോവാന്ന്ല്ലേ
ഉം ഒക്കെ പണം അപ്പോല് സാധനങ്ങള് ചെൽപ്പോ ക്വാളിറ്റി കൊറച്ചിട്ട് ക്യാഷ് കൂട്ടും അങ്ങനെ നടത്തുന്നവരുണ്ട് അവര് വിജയിച്ച് മുന്നോട്ട് പോവുല
ഉം അത് ശെര്യാണ് അയ്നെ സാറ്റ് രണ്ട വാണം എന്തേ ചെയ്യ്ണ്
ഉം നമക്ക് എപ്പളും നല്ലതായിട്ട് മുന്നോട്ട് പോആൻ കഴിയണെങ്കില് നല്ല പ്രൊഡക്റ്റേൾ എറക്കണം അത് ഓഫ് ലൈൻലും ഓൺലൈൻലും ഒക് ഒക്ക അങ്ങനെന്നെ എല്ലാതും ഇനി ക്ലോത്ത് ആണെങ്കിലും വെല കൊറഞ് കിട്ട്ണ സ്ഥലങ്ങള്ണ്ട്
ആഹ് അത് നല്ല ക്വാണ്ടിറ്റില് കൊടുത്താ നല്ല സെയില് നടക്കും ഓല്ക്കും ലാസ്റ്റ് അല്ലാത്ത ഈ തീല്
ആഹ് ആഹ്
ദാക്കിയാല്
ഉം ഉം
പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തോലും ഉണ്ട്
കൊറച്ച് ലോങ്ങുന്നെ റക്കാണെങ്കിലും നല്ല സാധനങ്ങള് കിട്ടണത്ണ്ട്
അതെ ഞമ്മള പ്രൈസിന് ബഡ്ജറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും നമ്മക്ക് അയ്‌നൻസരിച്ച് സെയ് ലെയ്യും
കൊറച്ചു ലോങ് എടുക്കണംന്നൊള്ളൂ ന മ്മള് കൊർച്ച് റിസ്ക് എടുക്കണം
ആ ആഹ് എന്നാ ശരിട്ടില്ലേ